കേക്ണ്ടോ?
ഓഹ് കേൾക്ണ്ട്
ആഹ് ഓഹ് നല്ല വിശേഷം അവിടെ എന്താ വിശേഷം
ഓ നല്ലതാണ് സുഖാണ് അങ്ങനെ പോണ്
ആഹ് മഴെയ്ണ്ടോ?
ഇല്ല ഇന്ന് വെല്ല്യ മഴ പെയ്തിട്ടില്ലട്ടൊ ഇന്ന് നല്ല വെയിലൊക്കെണ്ടായിനി
ആഹ് ഇവടിം അതെ ഇന്ന് നല്ല വെയിലും അതെ ക്കെ ആയിരുന്നു, ഇപ്പൊ ഒന്ന് ജസ്റ്റ് മങ്ങിയിട്ടെ ഒള്ളു
ആഹ് വയനാടിലൊക്കെ നല്ല ദുരന്തമൊക്കെ നടന്നോണ്ട്‌ക്കാണല്ലോലേ? മണ്ണിടിച്ചിലൊക്കായിട്ട് ഇല്ല ഞാൻ ന്യൂസ് തൊറന്നപ്പതാ ന്യൂസില് മൊത്തം അതാ വയനാട് മേപ്പടി
ആണല്ലേ?
എത്രയോ ആളു ആളുകളതിന്റെ അടിയില് കുടുങ്ങിയിട്ടുണ്ടോന്ന് സംശയെണ്ടാക്കെ പറിയിണ്ട് പേടി ആവണ് കഴിഞ്ഞറാശ്യം ഇതേ ടൈമിലന്നെല്ലേ? പ്രളയം ഇണ്ടായിനിയെത് ആഹാ മണ്ണിടിഞ്ഞതാണ് ഇങ്ങട്ട് കുറേ ആ മണ്ണ്ടിണെ രംഗൊക്കെങ്ങനെ ടി വി തൊർന്നപ്പെ അതിലിങ്ങെ കാണിക്ണ്ട്
കാണിക്ക്ണ്ടല്ലേ അന്നോ ഞാ അറിഞ്ഞിട്ടില്ല ഇപ്പൊ പറയുമ്പോ അറിയ്ണത് പേടിയാവ്ണ് പടച്ചോനെ ആരും ഇല്ലാതിരുന്ന മതി
പട്ചോ മരണം രണ്ടായിന്നൊ ക്കെ കാണിക്ണ്ടാരുന്ന് സ്ഥിരീകരിച്ചെ ഇഞ്ഞ് അതന്നെയാണോ എന്നൊക്കെ ഇതികണ്ടാട്ടോ ഫോണില് കണ്ടതാ മരണം രണ്ട് യിന്നൊക്കെ ഇഞ്ഞെന്തായിന്ന്റിയില്ല ഞാ ന്യൂസ് പിന്നെട്ടി ല്ല ഇൻക്ക് പേടിയവാ കണ്ടിട്ടെന്നെ പേടിയാവാ മ്
പടച്ചോനെ ഒന്നുല്ലാതിരുന്നാ മതി
അതില്ലേ മണ്ണിടിഞ്ഞ് വെര്ണെ രംഗം കണ്ടിട്ടന്നെ നമ്മക്ക് എന്തോ ആയി പോവാ. ആ സി സി ടി വി ദൃശ്യണ്ട് ഇത് വിട്ട്ണ് പൊറത്ത് വിട്ട്ണ് സിസി ടി വി യില് പതിയൂല്ലേ, അട്ത്ത്ള്ളെ അല്ല ടാങ്കർ ലോറി വരെ ഇങ്ങട്ട് ഒൽച്ച് വെര്നെ ടൂറിസ്റ്റ് ബസ്സ്ണ്ടായിനി ഔടെ നിർത്തിട്ടെ
നല്ല മഴയായിരിക്കും ലേ അപ്പം?
നല്ല മഴ ആരിക്കും ആഹ് അതാവും അങ്ങനെ സംഭവിച്ചെ പടച്ചോൻ കാക്ക ട്ട് എല്ലാരേം നിക്ക് പേടിയാവാ ഉം പിന്നെന്ത്‌ ചായൊക്കെ കുടിച്ചോ? ഓഹ് ചായ കുടിച്ചു.
എന്തായിരുന്നു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടായോ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ഈവനിംഗ്?
ഹ ഏയ്‌ ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കീലാ ഇന്ന് എനിക്ക് മോനെ കൊണ്ട് ഹോസ്പിറ്റലില് പോകാനിണ്ടായിനി മോനിക്ക് പല്ല് വേദനയേനും. അപ്പോ രാവിലെ തന്നെ പോയതാ ചോറൊന്നും വെച്ചിട്ടില്ലേനി ഇങ്ങട് പുറത്തുന്ന് ഭക്ഷണം കഴിക്കാന്ന് കരുതി പോയതാ. അത് ചെറിയ മോളുണ്ട് നാലു മാസായ അപ്പോ മോളെയും കൊണ്ട് ഹോ ട്ടലിൽ കേറാൻ നിന്നപ്പോ ഭയങ്കര കരച്ചില് ഞങ്ങൾ എന്ത് ചെയ്തു പാർസൽ വാങ്ങിച്ചാണ്ട്ന്നെ പോന്ന് ഞാനും എളച്ചിയാ പോയിന്നത്. ഞങ്ങള് പാഴ്സൽ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പ ഇബടന്ന് ഇപ്പോ കഴിച്ചാ ഇപ്പം. വല്ല്യ മോള് സ്കൂള് വിട്ട് വന്നതിന് ശേഷം അവൾക്കും കൊടുത്ത് ഇപ്പോ ഞങ്ങളും കഴിച്ച് ഇപ്പോ അങ്ങനെ
ഇനിയിപ്പോ ചായൊന്നും വേണ്ടല്ലോ അല്ലേ?
ചായ അല്ലെങ്കിലും പൊതുവെ കുറവാ ഇങ്ങനെ കുടുക്കി ചായ വൈകു ന്നേരം അങ്ങനെ ചായ കുടിക്കലില്ല ജൂസ് എന്തെങ്കിലും ഉണ്ടേൽ കുടിക്കും അല്ലെ അവിൽ മി ക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയാണ്ട് കുടിക്കും. ചായ പൊതുവേ കുറവാ ആഹ് ചായ ഇഷ്ടമല്ലാർക്കും ഇങ്ങനെ വല്ലാ തെ മക്കൾക്കും ഇഷ്ടല്ല, നിർബന്ധൊന്നുമില്ല ഇങ്ങനെ വേണന്നുള്ള.
ആഹ് എന്തെങ്കിലും ഒന്ന് കഴിച്ച് കിട്ടിയാൽ മതിയല്ലോ അല്ലേ വിശപ്പും മാറും ചായയാവുമ്പോ വിശ പ്പു മാറില്ലല്ലോ വേറെ സ്നാക്സ് വേണ്ടി വരും, ഇത് അവിൽ മിൽക്ക് ജ്യൂസ് ഒക്കെ ആവുമ്പോ
വേഗ ഇല്ലേ ചോറ് കൊടുക്കാൻ നോക്കും പക്ഷേ ചോറ് ചെലപ്പോന്നും അവൻ കയ്ക്കൂലാ ചോറ് രാ ത്രി പിന്നെ ചോറ് തിന്നാതെ കെടക്കും.
ആഹ് രാത്രി അതെയല്ലെ അന്നിട്ട് ന്നിട്ട് അവൻ ഫുഡ് കഴിച്ചി ട്ടാ മദ്രസയിൽ വിടാ അല്ലേ?
ഫുഡ് കഴിച്ചാണ്ട് വിടും അല്ലെങ്കിൽ എന്താറിയോ അവിടുന്ന് മദ്രസ വിട്ട് വെരുമ്പോ ഒമ്പത് മണിയാവും പിന്നാ ഒറ ക്കതായാണ്ടെയ്കാരം വെരിന്ന തന്നെ. അയില് വെരലും പിന്നെ കൊറച്ചേരം ഒക്കെന്ന് ഇരിക്കും ആഹ് ഫുഡ് കഴി ക്കൂല പിന്നെ അപ്പോ പിന്നെ എന്തെയ്യും അങ്ങനെ നേ
പരിപാടിയും കഴിഞ്ഞ് കിട്ടുല്ലോ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ നമക്ക് പാത്രൊക്കെ കഴുകി വെച്ച്
കെയ്കി വെക്കാ സെറ്റ് ആക്കാ അതെന്നെ ആഹ് അപ്പോ ഞാൻ ഇങ്ങനെ കൊടുക്കലാ മദ്രസ പോവുമ്പം ചെ കൊടുക്കും. അപ്പോ ഇന്നിപ്പം ചോറൊക്കെ തിന്ന് പോയത്. അപ്പോ വെ പോയ തിന്നപ്പളേ പറയിണ്ട് ട്ടോ ഇനിക്കി ഇനി വന്നിട്ട് വേണ്ടട്ടോന്ന്. ഇപ്പോ ദ്വാ മകരിമ്പ് കഴിഞ്ഞിട്ട്. മകരിബിന്റെ നിസ്കാരം കഴിഞ്ഞേന്റേഷം ഒമ്പത് മണിക്കാണ് ഇവിടെ ഒമ്പത് മണിക്ക് എ എത്താ എട്ടേമുക്കാലിന് വിടും. വണ്ടിയിലാണ് വരാ മദ്രസാ വണ്ടിണ്ട് അപ്പോ ഓല് ഇവിടക്ക് എമ്പത് മ ണിയാവുമ്പോ ഇവടെത്തും.
പാടാണല്ലേ സ്
ഉം ഓഹ് പറയാണ്ടോ ഒരു ഭയങ്കര ടാസ് ക്കാ ഇത് എന്താ പറയാ ഉം മദ്രസേത്തെ ഒര് റെസ്റ്റുല്ലാ പിന്നെ സ്കൂളിലേക്ക് ഓവർക്കോ സ്കൂളത്തെ ബുക്ക് എടുത്ത് നോക്കാനും ഒന്നും വെയ്യാ.
സമയുല്ല അത് തന്നെ അവർക്കൊന്ന് ശ്വാസം വിടണ്ടേ? ഉം അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹെ ക്റ്റിക്കാണ് മറ്റേ ജമാ അത്ത അവര്ടെയൊക്കെ മദ്രാസാ എന്ന് പറയുമ്പഴ് ഇതാണല്ലോ ശനിയും ഞായറും മാത്രേള്ളൂ.
ആഹ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെണ്ട്ല്ലേ അത് അതുമല്ല അമ്മക്ക് രാവിലെ ഒറ്റക്കാണ് ചാ ചാൽ കൊഴപ്പല്ലേനി രാവിലെ ആണെങ്കിലും ഈ രാത്രികത്ത ബുദ്ധിമുട്ട് വരൂല
അത് ശരിയാണ് ഞാ അദിരാവിലെ വെച്ച് ഇപ്പൊ മോനിക്കൊക്കെ അങ്ങനെയാണ് പക്ഷെ എട്ട് മണിയാവുമ്പം ബസ് സ് വരും ഏഴ് അമ്പത് ആകുമ്പോ ഇവിടുന്ന് പോണം അപ്പോ രാവിലെ ആറരക്ക് തുടങ്ങിട്ട് മദ്രാസേന്ന് ഉസ്ഥാദ്ന്റെ അടുത്ത് ചോയിച്ചിട്ട് ഏഴേകാല് ആവുമ്പഴേക്കും വരാണ് എന്നാലെ ഫുഡ് കഴിച്ച് റെഡിയായി യൂണിഫോം ഇട്ടൊന്ന് പോവണ്ടേ അതിനുള്ള ടൈം കിട്ടുള്ളൂ ഇവര് പോന്ന് കഴിഞ്ഞേന് ശേ ഷ. ആണ് ഫുൾ ച പിറ്റേസം എട്ക്ക്ണത് അപ്പോ ഞാ ഉസ്താദ് പഠിക്കാനുള്ളത് അയകുമ്പം പെട്ട് ണ്ടർന്നത് ആ ഉസ്താദ് അയക്കുമ്പഴാണ് ഞാൻ ചോയ്ക്കുമ്പം പറയും ഇല്ല ഉമ്മി അത് എടുത്തിട്ടില്ല പറയും പക്ഷേ ഞാമ്പറയും നീ പോന്നേന് ശേഷം ആയിരിക്കൊള്ളൂ എടുത്തേക്കണത് അപ്പൊ ഇരുന്ന് പഠിക്കിന്ന് പറയും ഉം അങ്ങനെ പറയല ഭയങ്കര
ഇവർക്ക് നാലാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പ അഞ്ചാം ക്ലാസ്സിലാണ് മോള് നാലാം ക്ലാസ് ദേ മാതി അത് സുബയ്ക്കേനി അത് സുബൈക്ക് ആയാലും ആ സുബയ് നിസ്കാരത്തിന്റെ മുമ്പ് ഇവടെ നീക്കും ഇങ്ങട്ട് വേം നിസ്കാരിച്ച് ആറ് മണി ആവുമ്പത്ത് മത്റസേ പോണം ആറ് മണിക്കാ തൊടങ്ങാ
ആറ് മണിക്ക് തൊടങ്ങും ഓ നല്ല ടൈമ്ണ്ടല്ലേ ഒരു രണ്ട് മണിക്കൂർ എട് ത്ത്ണ്ട് ഡെയിലി ഉം മഹ് സാറ്റർഡേ സൺഡേ എങ്ങനെയാ എത്ര മണിവരെണ്ടാവും
ഒക്കെ ഈ ടൈംമെന്നെ അഹ് എല് സാറ്റർഡേ സൺഡേ ഒന്നും ഏയറെടുക്കൂല സൺേ മാത്രേ ഇവിടെ സ്കൂള്ല്ലാത്തെള്ളൂ സാറ്റർഡേ സ്കൂളുണ്ട്
ആ ഇവിടെ അവിടെ ഫ്രൈഡേ ആണല്ലേ ഒഴിവ്
ആഹ് ഫ്രൈഡേ ആണ് ഒഴിവ് അപ്പൊ അങ്ങനെ എന്താ പറയാ ആഹ് ആഹ് ആ സാറ്റർഡേ സൺഡേ ഉള്ളതാണ് നല്ലത് അല്ലേ നമുക്ക് ഒരുമിച്ച് ലീവ് കിട്ടിത് ആഹ് അതല്ലേ
സന്തോഷാണ് രണ്ട് ദിവസായിട്ടുള്ളൂ ഇത്രേ റെസ്റ്റ് രാവിലെയുള്ള ഒരു ഹരി ലീവൊന്നും ഒന്നും വേണ്ട സമാധാനം ഫുഡ് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഇന്നിപ്പോ ഇവിടെ ഇപ്പൊ അതിന് ഫുഡ് കൊടുക്കണം രാത്രി ന്റെ ചെലവാണ് ഓ
എത്ര അല്ല എത്ര ഉസ്താമാര് മൂന്ന് പേരുണ്ടല്ലേ ഞങ്ങൾക്കും മത് തിലേക്ക്ണ്ടാവല്ണ്ട്ട്ടോ ഇവളി മോള് പോ മോളും മോനക്ക പോണ മദ്രസയിലേക്ക് ഉണ്ടാവും പത്ത് സ്ഥാത്മാരാ
അയ്യോഫ്
പത്തുസ്താദുമാര് രാവിലെ കാലിചായ രാവിലെ സുബയ്ക്ക് പോണ ടൈമില്ലേ ആ ടൈമിന് ആഹ് ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മള് കാലിചായയും എന്തെങ്കിലും പൊരികളും ആയിട്ട് കൊടുത്തയക്കാം അതായത് ആ ചായയും പൊരി പിന്നെ ഒരു ഒമ്പതര കൗമുദരി പത്തിരിയും കറിയും ചായയും ആക്കാണ്ട് പത്തിരി ഞ്ഞി എന്തായാലും എന്തേലും മതി പത്തിരി നിർബന്ധംന്നുംല്ല നമുക്ക് എന്താ എളുപ്പം അതാക്കുക
ആഹ് പത്തിരി എന്നൊക്കെ പറയുമ്പോ പത്ത് പേർക്ക് ഇണ്ടാക്കാ ചില്ലറ പണിയല്ലല്ലോ
പത്ത് പേർക്ക് പത്തെണ്ണം വെച്ചെങ്കിലും കൊടുക്കണ്ട്ടെ പ പത്തിരി നൈസ് പത്രി ഒക്കെ ആകുമ്പോ നമ്മള് പത്തിരിയാ ഉണ്ടാക്കല് ആഹ് ഞങ്ങള് പത്തിരിയാ ഉണ്ടാക്കല് ഇവിടെ ഉസ്താന്മാർക്ക് ചെലവുണ്ടാകും വാ
ഹെൽപ്‌യ്യുവോ ആ ഉമ്മിച്ചി ഹെൽപ്‌യ്യുവോ
ഉമ്മ ഉമ്മ ഇല്ല ഉമ്മ മരിച്ചു രണ്ട് വർഷായി മരിച്ചിട്ട്
ആണോ അപ്പൊഒറ്റക്ക്ണ്ടാകുവോ
അല്ല മൂത്തേച്ചകളൊക്കെ വരും ങ്ങനെ താത്ത വരും വലിയ മൂത്തച്ചി വന്നോടെ ആഹ് ഹാ ഹെൽപെയ്യും അല്ലാതെ ഒറ്റക്ക് കഴിയൂല ഹാ
ഇപ്പൊ പിന്നെ കൊഴപ്പല്ല
ഒറ്റക്ക് കഴിയൂല പത്തൾക്കൊക്കെ ഒരു നൂറെണ്ണം ഒരു നൂറെണ്ണം കൊടുത്ത് വച്ചാ പോരാ പത്താൾക്ക് നയ്‌സ്പത്തിരി ആവുമ്പോം നമ്മൾ പ ണ്ണെങ്കിലും ഓല് തിന്നണ്ടേ ഓല്ക് വെശ്പ്പ് മാറണ്ടേ അപ്പൊ കൊടുത്ത് അയച്ച ഇതുവരെ കൊടുത്ത അയ്ച്ച ഒന്നും ബ ആഹ് ബാക്കിയായിട്ട് ഇതുവരെ ഇങ്ങോട്ട് കൊടുത്തേച്ചിട്ടില്ല അപ്പൊ എന്തായാലും നമ്മള് ഒരു പ്രാവശ്യം കൊ നാലെണ്ണം അഞ്ചെണ്ണം എക്ശ്ട്രാ കൊടുത്തയ്ക്കാനല്ലേ നമ്മള് നോക്കാ
അതന്നേ ഒന്ന് വയറ് നിറഞ്ഞല്ലേ അ നമുക്കൊന്ന് തൃപ്തി ഉസ്താമാർ നമുക്ക് തൃപ്തി ആയിട്ട് കൊടുക്കണം അല്ലെ ബാക്കി ആ അങ്ങനെയാണ് ഇനി ഉച്ചക്ക് പിന്നെ എന്താ
ഏഹ് ഞങ്ങൾ സ്നാക് പിന്നെയാണെങ്കിൽ എരിവുള്ള ഒരു ഐറ്റം ആണെങ്കി മധുരള്ളൊരു ഐറ്റം രണ്ട് ഐറ്റം ഉണ്ടാകും മധുരം പറ്റാത്ത ഉസ്താമാര്ണ്ട് അപ്പൊ പിന്നെ രണ്ട് ഐറ്റയ്ക്കാണ്ട് രാവിലെ ആ ഫ്രൈ ഇങ്ങനെ ബ്രെഡ് ബ്രെഡ് ആ പരിപ്പ്വട ഉണ്ടാക്കിൽല്ല ബ്രെഡ് വാട്ടിയത് എരിവിലും മധുരത്തിൽ ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കൊടുത്തേക്കാ
ആഹ് ആഹ് ബ്രെഡ് എന്ന് പറയുമ്പോ ബ്രെഡ് മൊട്ടയിൽ മുക്കീട്ട് അത് ആ
ആ എരിവില് ഇതാക്യാണ്ട് ആ ബ്രെഡ് ഉള്ളിയും ഉം എന്താ പച്ചമുളകും മറ്റേ എന്താ ആ പ്പൊ ചപ്പില്ലേ എലല്ലേ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കരിവേപ്പൊക്കെട്ടാണ്ട് ഒന്ന് ഒന്ന് ക്രഷീതെടുക്കും ഇന്നട്ടീ മു മുട്ടെല് ഒന്ന് ഇതാക്കിയാണ്ട് ആഹ്
ആ ഞാനത് കഴിച്ചിട്ട്ണ്ട് അത് ആ ഒരു ഭാഗ ത്തുള്ള ഒരു കുട്ടിയിടെന്ന്ന്നെയാണ് നല്ല ടേസ്റ്റ്ണ്ടായിരുന്നുട്ടാ ഇവിടെ അങ്ങനത്തെ ഇല്ലസ്‌ നമ്മള് സാധാരണ മിൽ
ഇന്നിട്ട് കുരുമുളക് പൊടിയൊക്കെട്ടാണ്ട് ഗരം മസാലയും കുരുമുളകും ഒക്കെ ട്ടാണ്ട് കാപ്സിക്കണ്ടെങ്കി ആഹാ നെയ്യില് വാട്ടിടുക്കാ ആ റോസ്റ്റെയ്തെടുക്കാ അങ്ങനെ ആക്കും കൊറച്ചങ്ങനെ ആക്കും ആഹാ ആഹാ
എനിക്ക്‌ തന്നിട്ട് നല്ല ടേസ്റ്റ്ണ്ട്ന്ന് പറഞപ്പൊ അവള് പാഴ്സല് തന്ന് വിട്ട് വീട്ടിപോയി കഴിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ഇണ്ടാക്കാ എങ്ങനെയാണ് നേരിട്ട് മധുരത്തിലാ അതായത് എ്ഗ്ഗും ഏലക്കായ പൊടിയും പഞ്ചസാരയൊക്കിട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെന്നെ ആഹാ അടിച്ചിട്ട്
ഫ്രൈയ്തെടുക്കും
ആഹ് നമ്മള് ഗീയിൽ ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെയാണ് ഞങ്ങള് ഇവിടെ ചെയ്യല് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കണതന്ന് പക്ഷെ നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു ഇതിലിത്തിരി പാലൊഴിക്കും നമ്മള് സോഫ്റ്റാവാൻ വേണ്ടിട്ട് അപ്പൊ നല്ല സോഫ്റ്റായിരിക്കും ആഹാ
ആഹ് ആഹാ
ല്ണ്ട് അപ്പൊയിത് രാവിലെ കൊടുത്ത് വിടും അത് കഴിഞ്ഞ് പത്തിരി പിന്നെന്താ ഉച്ചയ്ക്ക് ബിരിയാണിയാ
ഇല്ല ഉച്ചക്കില്യ ആ രണ്ട് നേരേയുള്ളൂ ഉച്ചക്ക് എന്താ പറയാ ഓ ല് രാവിലത്തെ ക്ലാസ് കഴിഞേന്റെഷം പിന്നെ എല്ലാ ഉസ്താമാരും ഓലെ വീട്ട് പോവും അഥവാ ഇനി ഏതേലും ഉസ്താദ്മാര്ണ്ടെങ്കി രാത്രി വേണ്ട
ആഹ് അപ്പൊ കൊഴപ്പല്ല ഒരു നേരൊക്കെയാണെങ്കി പിന്നെ പ്രശ്നല്ല
അങ്ങനെ ഒരു നേരായോണ്ടാണ് നമ്മള് ഇങ്ങനെ ഉഷാറാക്കി കൊടുക്കണത് ആഹാ അതാണ് നമ്മള് ഒരു നേരെ ന്നാ ആയിക്കോട്ടെട്ടോ എന്നാ ശരി
ഓക്കെ ഓക്കെ
ആ ഓക്കെ ശരി